ആ ആ ഇപ്പ കേക്ക്ണ്ട് ഉം ചെല സ്ഥലത്ത് റൈഞ്ച്ണ്ടാവൂല
ആ അതാണ് ഒര്. ഏരിയാൾക്ക് അങ്ങനെയാണല്ലോ പൊതുവെ ഈ മഴിം കൂടി ആയപ്പളേ ഭയങ്കര ബുദ്ധിമുട്ട് ഇണ്ട് ആ എല്ലാരും പറിണിണ്ട് ഇപ്പോ റൈഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്ത ത്തതോണ്ട് അറിയ്ണ്ട് എല്ലാർക്കും
പിന്നെ ഞാ ഇന്റെ സിമ്മിനെന്നെ ഒര് കൊർച്ച് ഇന്ന് പകൽ കൊറച്ച്ണ്ടായിനി ച്ചക്കൊക്കെ ഇണ്ടായിനി വൈകുന്നേരൊന്നും ഇല്ല ഉം
ഇവിടെ രാവിലൊന്ന് ചെർതായി ട്ട് പെയ്തു പിന്നെ എല്ലം അ പിൻ വെല്ല്യേ കൊയ്പണ്ടായില പിന്നുച്ചക്ക് ശേഷം കണ്ട് പെട്ട നല്ലൊര് വെയില്
ആ ഈ ആ ഇവിടിം അങ്ങനെന്നെയിനി അ ആ ഒര് പയ്നോന്നണി ക്കാവുമ്പോ ഒര് ന ല്ല മായെയ്തീനി ഇവ്ടെ
ആ ഇന്ന ഇവടെന്ന അതൊന്നും പെയ്തിട്ടില്ല ന്ന അങ്ങനെ ഇതിന്ന പെയ്തിട്ടില്ലേ ഇന്ന് മയെല്ലേ ന്ന ചൂടു അ ചൂടിണ്ടേനും പഷേ വെയ്ലില്ലേനു പിന്നു ച്ചക്ക് ശേഷാണ് വെയ്ലൊക്കൊന്ന് അർച്ചത് അ ആ അതെ മൂടലേനു ട്ടെന്ന് ഡ്രസ്സാള് തോരടണെങ്കിലോ അയ്നൊന്നും പറ്റൂല്ല വിശ്വസിച്ചാണ്ട് നിക്കാൻ പറ്റൂല്ല മ്മക്ക് അയ്ന് പിന്നാലെ തന്നെങ്ങനെ നിക്കണം ഡ്രസ് സാളൊക്കെ തോരിട്ട് കൈഞാല്
ആ ഇങ്ങക്കെങ്ങനെ ചിക്കാനും ഇതിനൊക്കെ സ്ഥലണ്ടോ വീട്ടില്
കൊർച് കൊറവാണ് സീ എന്താ ഷി ഷീറ്റിട്ടിട്ടില്ല പഷേ പൊർത്തിണ്ട് പഷ് മയേണ് അതാണേയ് അത് വാണം
ആ ആ ഇന്ന് ഈ റെയ്ഞ്ചിന്റെ ഇഷ്യൂനോണ്ട് ഞാൻ പറയ ക്ലാസ് ഒക്കെ പോവും ചെലെ ഉം ചെറെ ക്ലാസ്സ് ഒക്കെ പോവും വരെ റേയ്ഞ്ചില്ലാ പർഞ്ഞാട്ടെ
ആ ആ അങ്ങനെ പോവാ കുട്ക്ക് കുട്ടിയാക്ക് ഈ ഓൺലൈൻ ക്ലാസ് ഇട്ത്തൊട് ക്കുമ്പുളും ബുദ്ധിമുട്ടായേര്ക്കും
ആ ആ ആ അപ്പൊ എല്ലാര്ക്കും എല്ലതും കൂടി കൂടി പറ്റണം ക്ലാസ് ഓര് പറ്റെങ്കി മാത്രേ ഇട്ക്കൊള്ളൂ ഇത് ഈ ഒരു ന്താ പറയാ ഇതിന്റെക്കെ കീഴിലാണ് ഒരു ഇൻസ്റ്റ്യൂട്ടിന്റെ കീഴിലാണ് പോ അവരിടെ കയ്യിയില് കൊറേ ടീച്ചർമാരുണ്ടാവും പിന്നെങ്ങനെങ്ങനെ ബാക്ക് അടിച്ച് കിട്ടുമ്പോ ഒരു ഗ്രൂ പ്പാണ് ഇങ്ങനെ കുട്ടി തോക്കും കിട്ടീന്.
എ ഏ ചെറിയ കുട്ടികൾക്കാണോ ക്ലാസ് എടുത്ത്ടുക്കില്
ആ എൽ പി എൽ പി യുപിക്ക് ബേസിക് മല അങ്ങൻത്തൊക്കെ ണ്ടാവൂലെ
ആ ആ ബേസിക് അറിയാത്ത കുട്ടികൾക്ക് ഇണ്ടാവലെ ട്യൂഷൻ ഓൺലൈൻ ആയിട്ട് എടുത്ത കൊടുക്കലും അവടെ ഡെയ്ലി ഒരു ടീച്ചർമാർന്നെ എന്താ ഇപ്പൊ ഈടു കൊടുക്കാണെങ്കിൽയ്യ എന്നെക്കെ ആ കുട്ടെ ഫുള്ളൾായിട്ടുണ്ടാവുക
ആ ഒ എത്ര ദിവസം കണക്കാണ് ഈ നാല്പത് ദിവസം മുപ്പത് ദിവസം പറഞ്ഞിട്ട്
ആ ആ ഇങ്ങനെ പറയലോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറ് അറിയാലോ
ആ അയിന്റെ ഇടൽ ഒ പഠിപ്പിച്ച കൊടുക്ക പിന്നെ ഈ വായിക്ക ഈ മൽ ഇംഗ്ലീഷ് ഒക്കെ വായിക്കൻ അറിയാത്ത കുട്ടികൾ മല്യാളം വായിക്കാൻറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവലേ ഓരൊക്കൊ ങ്ങനെ അന്റെ സൗണ്ടും ഇതൊക്കെ അങ്ങനെ പറഞ് കൊടുക്ക
ഉം ഉം എന്നിട്ട് മെച്ചംണ്ടോ അങ്ങനെ ജി പടി പടീണ്ടട്ട ഉം ക്കെ
ആ ആ പടി കുറച്ച് പടി വൊക്കെണ്ട ഈ പ ബോയ്സ് ഒക്കെ ആണെങ്കിൽന്നെ ഒൽക് ഈ ചെറിയ കുട്ടിക്ക് ഇരിക്കാന് ഇരിക്കാന ഒരു മടിയക്കരും നമ്മള് ആ നമ്മളെന്തെങ്കിലും എന്തെങ്കിലുംക്കെ പറഞ്ഞ എങ്ങനെങ്ക പറഞ്ഞു
സോപ്പിട്ട് ഇരിക്കണം പിന്റെ മോന് ഞാാനതാ ചോദിച്ചത് എം അന് ഇരുന്ന് കിട്ടുനില ഇന്ന് കിട്ടാ ഭയങ്കര പണിയാണ് അപ്പൊക്ക ഇരിക്കാൻ പറുമ്പൊക്ക് ഉറക്കം വരലാണ് ആ
ആ കാര്യ സാധാരണ ബോയിസ് ഗേൾ സൊക്കെ നല്ല അടങ്ങിയിരിക്കും ബോയി സിനാണ്
എന്താ ബോയ്സിനാണ് പ്രശ്നം
ആ ഓര് എന്തെങ്കിലും കാണണില്ല ആ അങ്ങനെയൊക്കെ പറയും ഞാൻ ഒരു ആ ആ
അത്‌ ചെലെ അ ബോയ്സില് കുട്ട്യാൾ ഇണ്ട്ട്ടോ നല്ല എന്ത ഇന്ട്രെസ്റ്റ് ആയി ഇരിക്ക്‌ണോലും
ചെലോല് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്ക്‌ണോലു ആ ചേലോൽക് അയിനില്ലെ ഇത് ഇണ്ടാവും കുട്ട്യാളെ ഇരിത്താൻ ഇല്ലെ ഒര് അങ്ങൻതെത് ഒക്കെണ്ടാവും മ് എക്സ്പീരിയൻസും
അതെ ആ പിന്നാ അതാണ് പിന്നോൺലൈൻ വയി അല്ലെ ഇപ്പൊ ഇട് ക്ക്ണതും നേരി
ആ ഉം ഉം പിന്നെ ഓരോർതരെ സാഹചര്യം ഇതൊക്കെ ഇണ്ടാവും ഇന്റെ ഇബ ന്റതങ്ങനെ ഇര്ക്കാൻ ഇലോരു ഇതില്ല കാരണം മോളുണ്ട് പിന്നൊരു അങ്ങനെ ഒക്കെ പാടെ ഒരു ഒച്ചപ്പാട് അതൊക്കെ ആണ് ഇങ്ങൻത്തെ ഒരു ഒരു മണിക്കൂർ എങ്ങനെ ങ്കിലൊക്കെ ഒന്ന് ഒപ്പിച്
ഒപ്പിച്ചാണ്ട് പോവെയ്ക്കാരം ലെ അപ്പളയ്ക്കാരം വ ആ വിളിക്ക ആ അപ്പളയ്ക്കാരം ആരേങ്കിലുവായിട്ട് വിളിക്കലും വരവും
ആ ആ ചെലര് ആ ടൈംമില് ഏതെങ്കിലും വിരുന്നാരൊ അങ്ങനെ
ആ അതാണ് വിരുന്നാ
ഒഴിവാക്ക്യ ആ അപ്പമ്മളെ ക്ലാസ്സ്‌ ഇങ്ങനെ നീളും ഈ നാപ് ഇപ്പൊ ഒരീസം തന്നെ ചെപ്പോ ഒരു നാല്പത് ഒരു അയ്പതീസം ഒക്കെ ഇരിക്കാത്ത ദിസങ്ങൾ ഉണ്ടെങ്കിൽഞായറെ
ആ ആ പിന്നപ ങ്ങനെ ആവുമ്പോ നമ്മുക്ക് ഇങ്ങനെ അയിൽ ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ അപ്പോ നമ്മക്ക് ആ കൊൾ കട്ട് ചെയ്യാൻ പറ്റോ അതോ അത് ഫുൾ ആക്കി ഇരിക്കണോ
അയെടെ കോൾഒക്കെ അതിന്റെ ഇടയിൽ ആ ഓൽ ഓൾ പറേണം അല്ലെങ്കി പിന്നെ ഒരു പിറ്റേസം അതിലേറെ ഇട്ക്കണം അങ്ങനേണ് മ് ഓല്യറ്റ് എന്തെങ്കിലും റേ ചെയ്യണം
ആ ആ ഇതിപ്പോ നമ്മൾ ചെയ്ത് കൊടുത്താൽ അല്ലെ ഇപ്പ നമ്മളെ എന്നിട്ട് ഇത് നമ്മൾക്ക് തന്നോ ക്ക്ഒരിതാവൊള്ളൂ
ആ ഓർ പൈസ മൊടക്കി പഠിച്ച്ണതല്ലെ അതിന് ഒരു കാര്യവെ മ്
അതെങ്ങനെ വരണത് ഒരു മാസത്തിൽ ഫീസും കാര്യക്കെ എങ്ങനെ
ഏഹ്
ഫീസൊക്കെ എങ്ങനെ വെരാ ഓരോ കുട്ടികളെ
അത്‌ ഒരു ഒരു ബേസിക്കാണെങ്കില് അത്‌ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓല് പകുതി ഓല്ട്ക്കും പകുതിയാണ് ഞങ്ങക്ക് തരാ അ ആഹ് ഓലാണെ ഞമ്മക്ക് കഷ്ട്ടപെ കിട്ടിയവര് തരിണത് ഓലത് ഓല് ആദ്യ പറിം പകുതി ഇട്ത്ട്ട് തരൊള്ളു അങ്ങനെ പറയും
ആഹ് ആഹ് എന്തായാലും ആ അതാണ് ന്നാ ന്നാലും മ്മള് വെറ്തെ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനൊക്കെ ചെയ്തൊട്ക്കാണെങ്കില് ന കാര്യാണ്
അത്‌ കാ കയ്യ്നോൽക്ക് നല്ല മാക്സിമം നല്ലതാണ് അയിന്റെ ഫ്രണ്ട്സൊക്കെണ്ട് ഇന്റപ്പം പഠിച്ചോലൊക്കെ ഒരൊരു ഒരു ദിവസം ഞാറൻ ച് കുട്ട്യേളൊക്കെ ഇട്ക്ക്ണോല് അയിനായിട്ട് മെനകെട്ട്
മെൻക്കെട്ടാണ്ട് ഇരിക്കുണ്ടാവു ഓൽക്കിങ്ങനെ വീട്ടില് ചെറ്യേ കുട്ട്യേളും ണ്ടാവൂലെ
ആഹ് കുട്ട്യേളൊക്കെ പോയിവരുമ്പളും കൈമ് ഫ്രീയായിട്ട് ഓൽക്കല്ലെ ലാഭാണ് കാരാണം പൊർത്തർങ്ങി ഇതാക്കിപോവൊന്നും വാണ്ട വീട്ട്ത്തെ പണ്യൊക്കഴിച്ചിട്ട്
ആ അയിൽമ്മെ ഇരുന്നമതിയാലോ അങ്ങനാണെങ്കി സുഖാണ് മറ്റേത് റിസ്കാണ് കൊറച്ചേ
ആഹ്
ഞമ്മളൊന്ന് ക്ലാസ്സ്‌ട്ക്കുമ്പക്ക് ഓൽ ന്നായ്ലെ പോയിട്ട്ണ്ടാവും ഒന്ന് തിലെപൊയ്ട്ട് ണ്ടാവും വൽചോണ്ട വാണ്ടതൊക്കെ വൽച്ചിട്ട് കാകു ക്കെ രണ്ടാം പണി തര് തര്നോലോ - തറാസമയത്
അ ആഹ് അപ്പൊ ഓല് പറിം ത് താണ് നല്ലേന്നൊക്കെ പറിം ന്നാലും ചെലോൽക്ക് പൊർത്തർങ്ങി പോക്ണതയ്ക്കാരം ഇഷ്ട്ടം കാര് വീട്ട്ന്ന്ക്ക്ണകാട്ടിം പൊർ തർങ്ങി പോക്ണതയ്ക്കാരം ഇഷ്ട്ടം ഉം
ന്നട്ട് എത്ര ത്ര ഇപ്പളും തൊട്ക്ക്ണണ്ടോ ന്നട്ടങ്ങനെ
ഇപ്പോ ഒരു കുട്ട്യൊള്ളു ന്നോ വെക്കേഷൻല് രണ്ട്മൂന്നണ്ണോക്കെ ണ്ടായീനി ഇ ഈ ത്രിഞ്ഞി ടോമോ ഇപ്പപിന്നെ ഒരു കുട്യോള്ളു അതന്നെ കയ്യാനായി ഇപ്പെ സ് സ്കൂൾ തൊറന്നോണ്ടേ
ആ അപ്പൊ ഓൽക്കങ്ങനെ ആവുമ്പോ എപ്പയാ ടൈമ് സ്ക്കൂള് ഇണ്ടാവുമ്പോ
സ്കൂള് ഉണ്ടാവുമ്പോ രാ എന്താ ഏഴ് മണി മുതലാണ് അതുണ്ടാവല് കുട്ട്യേള് ഒറങ്ങ്ണേന്റെ മുന്നാവണം ഉം ആ ഇപ്പ ഞാൻ വടെ വേഗം ഇതൊക്കെ ഒരുക്കി ക്കോ ഏഴു മണി ആവുമ്പോത്തിന് ഉം
ആ വന്നാൽ ടീച്ചറെത്തി എത്തില്ലെങ്കില്
ആ ആ അയിന്റെ മുന്നേ ഓൽക്ക് പറഞ്ഞ് വാട്സപ്പ് ട്സപ്പില് ചാറ്റയ്താണ്ട് ലിങ്ക് ഒക്കെ വിട്ടുകൊടുത്ത്
ഉ ഉ ഉം അയ് നമ്മള് ഗൂഗിൾ മീറ്റ് വൈ ഇത് അയി ഫ്രീയാണോ ക്ലാസ്സ്
ആ ഗൂഗിൾ മീറ്റ് വഴിയാണ്
അയ്ല് നമ്മള് കുട്ടി ആ കുട്ടി തന്നെയതൊ നമ്മളെ ഇവ്ട്ന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്ന്ന് ആരെങ്കിലും ഇണ്ടാവോ നമ്മള് ക്ലാസ് എടുത്തു കൊടുക്
ഇൻസ്റ്റിറ്റ്യൂട്ടിന്ന് ക്ലാസ് തൊടങ്ങിയപ്പൻ ലാള്ണ്ടയ്നി നമ്മള് എങ്ങനെ ട്ക്ക്‌ണേന്നൊക്കെറിയാൻ വാണ്ടി പിന്നെ കുട്ടിന്റെ പേരെന്റ്സ് ഇണ്ടെങ്ങി പേരൻസ് ചെൽപ്പംണ്ടാവും
ആ ആ
തൊടങ്ങ് ഒന്നൊട്ങ്ങ്ണേ തൊടങ്ങ്ണന്ന് ഒന്ന് രണ്ടീസൊക്കെ വിസിറ്റിങ്ങിന് ആള്ണ്ടാക്കും നമ്മളടുത്ത്ന്ന് എന്തെങ്കിലും പ എന്തെങ്കിണ്ടെങ്കിലൊക്കെ പറഞ്ഞ് തരാനായിട്ട് ആ അതിന് വേണ്ടി ഞ്ഞ് ഞമ്മളെ പറ്റൂല്ലെങ്കി മാറ്റും ചെയ്യും അങ്ങനെക്കെണ്ട്
ആ ആ അല്ലേ ഓല് എന്തേ ഞം മ്മള് നമുക്ക്ത്ങ്ങൻ തന്ന്കാണ്ട് ഓല് ശ്രദ്ധിച്ചിട്ടില്ലെൽ അതും ഒരു ബുദ്ധിമുട്ടാണ് അ നമ്മൾ ചെലാൾക്കാരെല്ലാരൊരു പോലൊന്നും ആവുല്ലല്ലോ ചേലോലങ്ങനെ സാവകാശെട് ത്തെട്ത്ത്ട്ടും അങ്ങനെ ഏതായ്ട്ട് നിക്കോംചെയ്യും
ആ അത് പിന്നെ ആദ്യം മുതലേ ആദ്യക്കെന്റെ ഇങ്ങനെ കൊറേ പോവേണ്ടെയ്നി ഇപ്പാെ കൊറേ കഴിഞ്ഞ്ട്ടാണ് കിട്ട്യേത് ആ
ഏ അപ്പെങ്ങനെ ഈ പോണത് അപ്പീ ഈ കു കു എങ്ങനേ സൗണ്ട്ണ്ടാക്കുമ്പളൊ
കുട്ടി സൗണ്ട് ണ്ടാക്കും റേഞ്ച് ഉണ്ടാവൂല അല്ലെങ്കി ചെൽപ്പം ബാഗ്രൗണ്ട് പറ്റൂല അങ്ങനെ ക്കെണ്ടേ ബാഗ്രൗണ്ട് കാ ണാണോ ഓൽക്ക് പറ്റ്ണ മാതിരി ആവണം ചെലര് കരൊക്കാണെങ്കില് അങ്ങനെ പോണോലൊക്കെണ്ട് ഉം നാളെ രാവിലെക്കെങ്ങെനെ ഡെക്കെ
നാളേ രാവ് കൊ അപ്പോം പിന്നെയി എന്തേങ്കിലൊക്കെ കറിണ്ടാക്കണം പിന്നെ നാളെ തൊട്ന്നിലെ സ്കൂള് ൻ പ്പം രണ്ടൂസം ഓൽക്കൊരു ലീവെല്ലേന്യോ ഇഞ്പ്പം നാളെ മുതല് ഓ ഹോ തൊട്ങ്ങ്രാവിലെ നല്ലേ രാവിലെ മദ്രസ കൊകൊ ന് സ്കൂൾ പോക്ക് ഓള് ഫുഡ് എന്താ കഴ ച് സ്കൂൾകൊക്കെ പോകുമ്പ
രാവിലെ ല്ല രാവിലത്തെ കട്യന്നെ കൊട്ക്ക് കെ രാവിലത്തെ ആ ആ് കഞ്ഞ അങ്ങനെ കൊടുക്കല അപ്പൊ തിന് പിന്ന ആറ്റി ഒര്ങ്ങി പോവാനാവും രാവിലെ വേറെ വൈകാ കുളിക്ക ക്കാ
ആഹ ആഹ് ആ സ്നാക്സ് കഴിച്ചു എക്കാറലേ
ആ ഫസ്റ്റ് സ്നാക്സും ചായയും കുടിക്കും അത് കഴഞ്ഞീട്ട് പിന്നെ കടി കൊടുക്കുള്ളു ഫസ്റ്റ്ന്തായാലും നീക്കുമ്പോ എന്തെങ്കിലും ബിസ്കറ്റ് ഓനെന്തേങ്കിലൊക്കെ ഒരു ചായ വേണ്ടേരും
ആഹ അത്ൊന്നും വേണ്ടിരിലെ നെ
ആഹ
അത് ശീലായി കഴിഞ്ഞാലക്കെ എങ്ങനാണ് ഇതിലെങ്..
അ ആ
ചിലപ്പം എല്ലാ അ അ അ അ ചിലപ്പം നമ്മൾ ചീറ്റി കഴിഞ്ഞാല് അങ്ങനെ നമ്മൾ
ആ അ ആ അവര് ഓലങ്ങനെ നേരെ
ഓന് രാ രാവിലെ അപ്പം ആ അപ്പംകഴിച്ചുംകൊണ്ട് മദ്രസക്ക് പോകും പിന്നെ വന്നേച്ചാണ് രണ്ടപ്.. ഉം കഞ്ഞി എടുക്കും ഞാനെന്നാ പിന്നെ അ കഞ്ഞി എടുത്ത് പറഞ്ഞേക്കുന്നെ പിന്നെ വയറു നിറച്ചു പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം ആണല്ലോ.
ആ അ
ന്ന് പോയി കഴിഞ്ഞാ പിന്നുലാ ഒരു മണി.. ക്കല്ലേ പിന്നെ കഴിച്ചുണുള്ളു.
ആഹ്
പിന്നങ്ങനെ കൊടുത്തേയ്ക്കും പിന്നവിടുന്ന് വേണ്ടൊരുക്ക് സ്കൂളിലും കഞ്ഞിണ്ടാവും വൈകുന്നേരം വന്ന് കഴി.. ചോറ് കൊടുക്കും വേഗം പിന്നെ സ്നാക്.. സും ചായയും കൊടുക്കുള്ളു നല്ല തല്ലല്ലോ.
ആ അ വൈകുന്നേരം ഞാനെന്തെങ്കിലും ണ്ടാക്കണം എന്തെങ്കിലുക്കെ ഇങ്ങനെ
അങ്ങനെ വേണൊന്നും ഇല്ല ഇന്ന് ങ്ങ് ചോദിക്ക്ണ് ണ്ട് പഴം പൊരി ഉണ്ടാക്കി തരുവോന്ന് ചോയി..
പോയിലോൽക്കിങ്ങനെ വെറുതേയിരിക്കുമ്പോളല്ലേ ഓര്.. രോന്ന് തോന്നുക എന്നായിക്കോട്ടെ ശരി എന്നാ